അൽലാ
ആഹ് പറി കേൾക്ക്ണില്ലേ
അലോ
ഹലോ, പറെയൂ കേൾക്ക്ണില്യേ ഹലോ കേൾക്ക്ണില്ല്യേ
ആപ്
ആ റൈഞ്ചിന്റെ ഇഷ്യൂണ്ട്ലേ
ആഗി
ഇവടിണ്ട് റൈഞ്ചിന്റെ ഷ്യു
ഔ നല്ല റൈഞ്ചിന്റെ ഇഷ്യൂ ആണല്ലോ
ഒ
ഒന്നും കേൾക്കിണില്ല
പറഞ്ഞോ
ആഹ് പ്പകേക്ക്ണ് ണ്ട് ഹലോ ഹലോ ഹലോ
ഹലോ പിന്നെഇന്നെന്ത് ചർച
ആഹ് ഇ എട് എടക്ക് പോൺണ്ട് ഹലോ ആഹ് പറി ആഹ് ഇപ്പ കേക്ക്ണ് ണ്ട്
ഇവടെ മഴ പെയ്തൊണ്ടിരിക്ന്ന് അതാ സൗണ്ട് കേൾക്ക്ൻല്ല ആഹ്
ആഹ് ആഹ്
ഒരു മിനിറ്റേ ഒരു മിനിറ്റ് അണാ ആഹ് എന്താ മൊട്ട വാങ്ങിക്കൂടെ ലാഭം
ആഹ് ആഹ് അയ് ശരി അയന്നെ റൈഞ്ചിന്റെ ഷ്യുണ്ടല്ലോട്ത്തും ആഹ് ആഹ് ആഹ് ഇപ്പ എല്ലോട്ത്തും റൈഞ്ചിന്റെ ഷ്യുന്നെണ് മെയ്നായിട്ട്
അവിടെക്കെ മഴ പെയ്യുന്നാ
ഇവ്ടെ മഴ പെയ്ത്പ്പ ചോർന്നു ചെറുതായിറ്റ്ണ്ടായിര്ന്നു
ഹലോ
ഹലോ ഹലോ ആഹ്
ആഹ് അവ്ടൽ എല്ലോട്ത്യു ആതാ പിന്നെ അവ്ടെക് മഴ പെയ്തോ ഉം അതെ പ്പൊ ഇനിപ്പൊ ആറ് മാസത്തേക്കി
ആഹാ
കേൾക്കാമോ
ആഹ് കേൾക്ക്ണ് ണ്ട് കേൾക് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട്. ആ അതെ അതെ ഇ മഴ പെയ്ത കാര്നെ എല്ലോട്ത്തുഒരേ പോലെ തന്നെ
ആഹ് പിന്നെ.
ആഹ്
പിന്നെന്തെ സംസാരിക്യൻ ആഹ് പിന്നെ പ്ലസ്സൊ